ഹലോ ആഹ് പോയിട്ട് എപ്പ വെന്ന്?
ഞാന്
ബീച്ചിലൊക്കെ ആഹ്.
ഉം
ആഹ് ഇന്ന് വെയ്ല് അ ഇന്ന് വെയ്ല് ആര്ന്നല്ലോ.
ആഹ് ആര് ന്നു തന്നെയല്ല ഞാൻ അങ്ങോട്ട് പോയി വഴിക്കെന്നെ ഒര് ഫ്രണ്ടിനെയൊക്കെ കണ്ട് ഞങ്ങ അങ്ങെനെ കാര്യയൊക് ഒക്കെ പറഞ്ഞ് നിന്നപ്പോഴത്തേനും ഒത്തിരി സമയം താമസിച്ചു പോയി അല്ലേ ഉച്ച ആയപ്പോഴേ വന്നേനെ
അവിടെല്ലല്ലോ സാധനം ഉണ്ടായിരുന്നല്ലോ ല്ലെ എന്തുവാ നമ്മടെ ഇപ്പഴത്തെല്ലെ ചായ ഇല്ലേ ഇല്ല ബന്നിനകത്ത് മുക്കി തിന്നുന്നെ ബന്നിനകത്ത് മുക്കി തിന്നുന്നെ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേക്കാവോ ഹലോ കേക്കാവോ ആഹ് കേക്കാം ആഹ് കേക്കാം കേക്കാം എവിടെ പോയി
എങ്ങും പോയില്ല ഇവിടെത്തന്നെ ഉണ്ടായിരുന്നു പക്ഷേ റേഞ്ചിന്റെ എന്തോ പ്രശ്
അത് സാരമില്ല ആ അത് എടക്കിങ്ങനെ വരുന്നേ നമ്മുടെ ഇവിടെ പുതിയൊരു ടവറ് വരുന്നെന്ന് പറയുന്നെ കേട്ട് ആഹ് അത് വന്നായിരുന്നെങ്കി കൊഴപ്പമില്ലായിരുന്നു നമുക്ക് റേഞ്ച് ഇല്ലല്ലോ
ആഹ് ആന്നാന്ന് ഉം
അതുകൊണ്ടായിരിക്കാം മ് ഇല്ലെ ആ ടീ ഇല്ല ബന്നെടീ ആ അല്ല ചായക്കകത്ത് മുക്കി തിന്നുന്ന ക്രീമൊക്കെ തേച്ചിട്ട് ഇപ്പം ട്രെൻഡായിക്കൊണ്ടിരുന്നേ ബന്നിനകത്ത് മറ്റേ എന്തുവായിരുന്നു ബ ആ ബട്ടറ് തേച്ചിട്ടെ
ബട്ടർ ച ആഹ് മറ്റേ ഓ ആ ശെരിയാ എനിക്കറിയാം അയിന്റെ പേര് മറന്നുപോയി
ഉത്സവത്തിനും എല്ലായിടോം ഉണ്ടായിരുന്നല്ലോ അത് അത്പ്പോലെ കടലീന്ന് വേടിച്ചായിരുന്നോ
മറന്നുപോവും
കടലീന്ന് ആ അവിടെ ഇപ്പല്ല ബന്നൊക്കെ ഉണ്ടല്ലോ ക്രീം ബന്ന്
ആഹ് ആഹ് ഉണ്ടൊണ്ട് ഒണ്ട് അവിടെ ഇപ്പ എല്ലാം ഉണ്ടല്ലോ ഉം
ആഹ് ക്രീം ബണ്ണും പിന്നെല്ല മറ്റേരു ചെറിയ കേക്കൊക്കെല്ലേ അതൊക്കെ കപ്പാക്കി കപ്പാക്കി കൊണ്ട് കൊടുക്കുന്നു
ആഹ് ഒണ്ട് ആഹ് മ് ഒണ്ടൊണ്ട് കൂടുതലും ഐസ്ക്രീമാ
ആഹ്
വെറൈറ്റി ഐസ്ക്രീമൊക്കെ ഒണ്ട്
അതന്നെ ഞാനുംഈ ഇടക്ക് പോയി എന്റെ ഏ-
എത്ര വണ്ടിയാ കിടക്ക്ന്നെ
ആഹ് ആന്ന് അതേ ഒള്ള് എന്റെ പൊന്നോ മ് ഞാനൊര് ദിവസം പോയി ഇങ്ങനെ കടലില് ക്കെ എറങ്ങി എന്റെ ദേഹം മൊത്തോ നനഞ്ഞ് പിന്നെ കാറിപോയോണ്ട് കൊഴ- പ്പോല്ല നനഞ്ഞു വാ
ആഹ് ആഹ് ആഹ് ഞങ്ങളങ്ങനെ ഇറങ്ങത്തില്ല പേടിയ
ആഹ് അയ്യോ നമ്മള് പിന്നെ വല്ലപ്പോഴല്ലേ പോന്നെ അങ്ങെറങ്ങി എറങ്ങു അങ്ങോട്ടങ്ങ് ആഴത്തില് ഇറങ്ങത്തില്ല സൈഡ് നിക്കുമ്പോഴത്തേക്ക് തെറിച്ചു വന്നു വീഴിന്നെ വെള്ളം
ഉം ഓഹ് സൈഡി പോലും നിക്കത്തില്ല ജസ്റ്റ് പോവും കാണും തിരിച്ച് വരും അത്രേ ഉള്ളൂ ഉം ഉം
പിന്നേനെ അടു ത്തൊരു വീടുണ്ടായോണ്ട് ഞാൻ പോയി പിന്നെ കാറ് പോയിട്ട് പിന്നെ അവരുടെ വീട്ടി പോയി ഞങ്ങള് ഡ്രസ്സൊക്കെ മാറി. അങ്ങനെയ ഞങ്ങള് വൈന്നേരവായിര്ന്ന് അന്ന് വന്നത് ഉം.
ക്കെല്ലാവർക്കൂടെ ഒന്നിച്ചൊന്ന് പോവാം.
ആഹ് പിന്നെ ഞങ്ങടെ ആഹ് പിന്നേയ് ഞങ്ങടെവടെ ഒരു ഓഫർ നട ക്കുന്നുണ്ട് വീടിന്റെടുത്ത്.
എന്
ഏട്ടോ സാധനത്തിനെല്ലാം ഏതെടുത്താലും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ മാസം ലാസ്റ്റ് റ്റുവരെണ്ട് വീടിന്റെടുത്ത്.
എല്ലാ സാനങ്ങളുണ്ടോ?
ആഹ് എല്ലാ സാനുണ്ട് കൊച്ചു പിള്ളേറെ പാവക്കുട്ടീക്ക് നൂറ്റി തൊണൂറ്റിമ്പത് രൂപാ അടിപൊളി പാവകളൊക്കെ. ന്നട്ട് പിന്നെ നമ്മടെ പാത്രങ്ങള് ചീനിച്ചട്ടിയ അങ്ങനെ കുറേ പ്പൊണ്ടാക്കുന്നത് അങ്ങനെ കൊറേ സാധനങ്ങൾ ഇരി പ്പുണ്ട് ഉടുപ്പ് ച്ചുപിളളാര്ടെ ആഹ് വീട്ടു സാനല്ലാ ഉണ്ട് ഒരുആടിറ്റോറിയത്തിലിട്ടാ ഇത് വിൽക്കുന്നത് ഇത് കഴിഞ്ഞ വർഷവും വന്നതാ വീണ്ടും ഇപ്പഴും വന്ന് ആഹ് ഈ
ത്തെ ഓഡിറ്റോറിയത്തിലാന്നോ ഈ അല്ല വളവിനത്തെ
ആഹ് ഞങ്ങടെ അവിടത്തെ ഞങ്ങള് ഞങ്ങടെ ചേട്ടന്റെ വീടിന്റവിടെ.
വീടിന്റ വിടാന്നോ ആഹ് ആഹ് ആഹ്.
അവിടെങ്ങനെ ഇട്ടേക്ക് ഞാനതുവഴി മിനിഞ്ഞാന്ന് ആഹ് ഞാനേ ന്റെ പല്ലിന്റെ കമ്പി മുറുക്കാൻ പോയപ്പോഴേ തിരിച്ച് വന്നപ്പോ അവിടെ കുറെ പെണ്ണ്ങ്ങളെല്ലാം നിക്ക്ന്ന് ഇങ്ങനെ ങ്ങനെ വല്ല്യാ ബോർഡൊക്കെ വെച്ചു. ന്നാ അങ്ങനെ ഞാൻ ചോയ്ച്ചപ്പോഴേ അവര് പറഞ്ഞല്ലാം നൂറ്റിതൊണ്ണൂറ്റൊമ്പത് ഞാൻ കേറാൻ പോയില്ല കൈയി കാശുണ്ടായോ. ചുമ്മാ ഇത് കണ്ടിട്ട് കാര്യല്ലല്ലോ ഞാൻ നേരം കൊണ്ട് മഴയക്കയായില്ല ഞാൻ പെട്ടെന്ന് ആഹ്. ദൂരൊങ്കൂടെ ആയോണ്ട് ഞാൻ പെട്ടെന്ന് ഓടി ഇങ്ങ്പോയിരുന്നു വണ്ടി ഓട്ടിച്ച്.
ആഹ് ആഹ് ആഹ് അമ്മക്ക് ഏത് നോക്കിയരുന്നേ അറിയാരുന്ന എല്ലാം സാനം എല്ലാം ഉണ്ടോന്ന്.
ആഹ് ഉണ്ട് നമ്മടെ ഇൻസ്റ്റയിലും അവിടെ ഇവിടെല്ലാം കടന്നോടുന്നുണ്ട് ഇത് ഞൻ ഇട്ടേരാം. ഉം. അത് ശെരിയാ അത് പോയവരടുത്ത് ചോദിച്ച്. പോയരടുത്ത് ചോയ്ച്ചപ്പോ അവര് പറഞ്ഞു കൊഴ പ്പുല്ലാ നല്ല സാനൊക്കെയാ അവരൊക്കെ വേടിച്ചന്ന്. ങ്ങൾ കൊറേ സാനോക്കെ എടുത്തന്ന് പറയുന്നു. ചെരുപ്പൊക്കെയുണ്ട് ചെരുപ്പൊക്കെ ചെരുപ്പിനൊക്കെ പകുതി വില. ഉം. ഇനിനാള് ഒരീസം കഴിഞ്ഞു ആഹ് ണോ ആഹ് എന്റെ കൂടെ വന്നാമതി ഞാൻ കൊണ്ടോവാം അപ്പം കഴിഞ്ഞ ആഹ് കഴിഞ്ഞ വർഷോ കഴിഞ്ഞേൻ്റെ അങ്ങേ വർഷാന്ന് തോന്നുന്നു അവ ടെ അമ്മടെ തുണിക്കടയില് നമ്മടെ അവിട് ത്തെ കടേല് ഇങ്ങനെ ഓഫർ ഉണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി ഒൻമ്പത് രൂപ പിന്നെ മുന്നൂറ്റി അല്ലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപാക്ക് മൂന്ന് ഷർട്ട് ആണിങ്ങൾടെ. അങ്ങനെ ഞാൻ പോയി പക്ഷെ കൊയ ഇപ്പൊല്ല ജോലിക്കൊക്കെ അവരു ഒരു വട്ടം രണ്ട് വട്ടവൊക്കെ എവിടെങ്കി ഇട്ടോണ്ടു പോയിട്ട് പിന്നെ വണ്ടിയിലൊക്കെ ഇട്ടോണ്ട് പോക ജോലിക്കൊക്കെ പോവുമ്പ ഇട്ടോണ്ടു പോവാ.
ജോലിക്ക് പോകുമ്പ ആഹ് ആഹ് ആഹ് എന്നാലും വേണ്ടിയില്ല ആഹ് അത്രേം വിലക്ക് ഷർട്ട് കിട്ടോ.
ആഹ് അത് അങ്ങനെ ഓണത്തിന് കഴിഞ്ഞ വർഷം നല്ല ലാഭമായിരുന്നു അങ്ങനെ അത്.
നേരത്തെ ഇരുന്ന്. സ്റ്റോക്കു എല്ല.
സ്റ്റോ ഓ അങ്ങനെ അല്ലല്ലല്ല അവിടുത്തെ ആനിവേഴ്സറി ആയിരുന്നു അപ്പ അത് പ്രമാണിച്ച് കൊടുത്തതാ.
ഓഹ് എങ്കി എന്നാലും ഇത്രയും കൊറ വെല കൊറച്ച് കൊടുക്കോ ഏ
രണ്ടെണ്ണം മുന്നൂറ്റി തൊ ഉം മുന്നൂറ്റി തൊണ്ണൂറ്റ്യൊമ്പത് വെരെ ചുര്ദാറ് നല്ലെ. പിന്നെ ബെഡ്ഷീറ്റ് ര
ആഹ് അതൊക്കെ ലാഭൊവ അതായിറ്റ് മെറ്റീരിയലാണോ.
ആഹ് മെറ്റേരിയല്
മെറ്റീര്യലാ ആഹ് ആഹ്.
ഉം രണ്ടെണ്ണം നല്ലതാര്ന്നു ഞാൻ രണ്ടെണ്ണം എടുത്താര്ന്ന്.
ച്ച്ന്നാ. നേട
രണ്ടെണ്ണം എടുത്താര്ന്നു പാല്കാച്ച്നെക്കെ. ആഹ് പാല്കാച്ച്ന് ഇടാൻ വേണ്ടി രണ്ടെണ്ണം അന്നെട്ത്തായ്ര്ന്നു. ഉം അത് തന്നെ ഞാനന്ന്ത് പിന്നെ സ്വന്തവായ്ട്ടങ്ങ് തയ്ച്ചങ് ഇട്ട്. ആഹ് അങ്ങെനെ രണ്ടെണ്ണെട്ത്ത് പിന്നെ കൊച്ചു പുള്ളാരെ ഡ്രസ്
ണ്ണ് തെന്നാ ഫ്രീയായ്ട്ട് തയ്ച്ചെരോ.
പിന്നെ കൊണ്ടുവാ പിന്നേ ഫ്രീയായ്ട്ട് തയ്ച്ചെരാൻ പോവല്ലേ. ആഹ് ആഹ് ഒരെണ്ണം തയ്ച്ചെരാം നിനക്ക് ഒരെണ്ണം. പൈസ തരണം ആഹ് പൈസ ഇര്ന്നൂറ്റൻമ്പത് രൂപ തന്നാ മതി. ഉം പിന്നെ നീ എ കാശ് തരണം മുന്നൂറ് രൂപ.
ആഹ് പിന്നെ അടുത്തെ തയ്ക്കുന്നേന് ഒരെണ്ണം ആഹ് ഒരെണ്ണം. ഫ്രീ. സൗജന്യമായ്ട്ട് ചെയ്യണം ആ ആ ആദ്യമെത്തത്. ആഹ്. ആദ്യമത്തതൊന്ന് തയ്ച്ച് നോക്കാം കൊള്ളാവോന്നറിയാം അപ്പത് സൗജന്യവായിട്ട്. രണ്ടാമത്തത് പിന്നെ തയ്ച്ചത് കൊള്ളാവെങ്കി.
ഉം.
കാശിന് തയ്പ്പിക്ക്യാം.
ആഹ് അത് മതി ഉം.
ആഹ്.
പിന്നെ നിങ്ങടെ എന്തുവാ പട്ടിക്കുട്ടി എന്തോ പറയുന്ന്. ട്ടിക്കുട്ട്യെന്താ പറയിണ് ഉം ഭയ്ങ്കര ചെലവാണല്ലൊ അയ്ന്.
വര.
ഭയങ്കര ഭയങ്കര ചെ ചെലവായ്നൽ ലേ അയ്ന്റെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇവടേം വാങ്ങാന്ന് പറഞ്ഞെയാ പിന്നെ ഞാൻ വേറെ വേ ണ്ടാ ഒന്നാതൊരു ചെറ്യേ വീടാ ഇവടെല്ലാം രോമൊക്കെ ആയാ പണി കിട്ടും. ആഹാ ഒന്നാമത് പുള്ളാരുള്ള വീട്ടി വളർത്താതിരിക്കുന്നാ നല്ലത് രോമവക്കെ വന്ന്. വീണാലേ ശെരിയാകത്തില്ല. പട്ടിക്കുട്ട്യേ പട്ടിക്കെക്കയാ ഏറ്റവും കൂട്തൽ രോമം പൊഴിയുന്നെ
ആഹ് വെളിയിലിട്ടാ വളർത്തുന്നേ തോണ്ട് കൊഴ് പ്പെല്ലാ പെരക്കാത്ത് കേറ്റാറ്ല്ല ഉം ഉം
എന്റെ മോക്കാണെങ്കി ഭയ്ങ്കെരെഷ്ടാ ഇതിനെയങ്ങ് ഈ ഈ പൂച്ചക്കുട്ടി പ ട്ടിക്കുട്ടി എവിടെ പോയാല്വത് വേണവക്ക് മെനഞ്ഞാന്നൊര് വീട്ടി പോയായ്ര്ന്നേ ആഹ് അതിന്റെ കുഞ്ഞിനെ ചോയ്ക്കാനിരിക്കുവാ അവെടെ വന്ന്
ആഹാ
ആഹ് ആ നോക്കട്ടെ
ഉം ഉം
ഫ്രീയാണോ ഉം ഫ്രീയാണെന്ന് ആ ഞാനവൾ വെര അവൾ വെരുമ്പം പറയാ
ഉം ആ പറഞ്ഞു നോക്ക് വേണെങ്കി എട്ത്തോണ്ട് പോ പ്രെശ്നൊന്നല്ല എടയ്ക്കെടക്ക് വെന്ന് കാണാലോ
ആഹ് അത്തന്നെ
ഉം
ഇപ്പമ്മടെ സൗജന്യ ബസ്സ് യാ ത്ര സൗജന്യമായിട്ട് ബസ് പോ ബസ്സിനകത്ത് ഒരേ പെമ്പിള്ളേര് പോകുന്നെടീ ഞ ആര് കേറുന്നു ടു വീലർ ഉണ്ടായണ്ട് ആരും പോന്നില്ലല്ലോ. അമ്മക്കൊരൂസം പോയാലോ എവിടെയെങ്കിലും സ്ഥലത്ത് ടൂർന് അവള്മാരെയൊക്കെ വിളിക്ക് ക്കെല്ലാർകൂടെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം ഫ്രീ ആയിട്ടല്ലേ നമ്മടെ എല്ലാരോടു ഒന്ന് പറ പറഞ്ഞിട്ട് വീട്ടുകാരോട് പറഞ്ഞിട്ട് അമ്മക്ക് പൊളിയ്ക്കാം
ആഹ് ആഹ് അത അമ്മക്ക് എല്ലാടവും ഒന്ന് പോയിട്ട് വരാം
ആഹ് കാശ് കൊടുക്കണ്ടാല്ലോ. അമ്മക്കൊന്ന് പോയിട്ട് വര എന്തോ സത്യാവസ്ഥ
ഉം എല്ലാ ബസിലു ഒന്നുയില്ല കൊറച്ച് ബസ് കൊറച്ച് ബസ്സിലൊക്കെയൊൾ അതിനകത്ത് ഫ്ര ലെങ്ങാണ്ട് ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് മറ്റേ പ്രിയദർശിനീന്നും പറഞ്
ആഹ് ആ ബസിനൊള്ളല്ലേ
അത് നോ മം അത് നോക്ക്ക എങ്ങോട്ടാന്നേലും ആ ബസിലങ്ങ് കേറുവാ
നമ്മള് പോവാതിരുന്നപ്പോ ഇങ്ങനെയും പോന്ന സമയത്തൊന്നുയില്ലായിരുന്ന്
ഇല്ല ഇല്ല ആന്ന് പഠിക്കുന്ന സമയത്തെക്ക പഠിക്കുന്ന പുള്ളേർക്ക് നല്ലതാ ഉണ്ട് കേറിയിട്ടുണ്ട് കാശ് കൊടുത്ത് കാശ്കൊട്ത്ത് കേറിയിട്ടുണ്ട്
ആ എങ്ങനെ
കാശ് കൊടുക്കാതായപ്പം കേറിയിട്ടില്ല
കേറിയിട്ടില്ല അതേപോലെ തന്നെ ഞാനും നമ്മക്ക് പോവാം ഇപ്പൊ എവിടെലും പോവാാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മക്ക് പോവാം പിള്ളോരെയൊക്കെ പെറക്കീട്ട് സ്കൂളിലൊക്കെ ആക്കിയിട്ട്
അല്ല പഠിക്കാൻ പോക്ന്ന പുള്ളേർക്ക് നേട്ടവാ കാരണം എല്ലാ ദിവസോം പോന്നയല്ലേ അവര് അപ്പ
ആഹ്അത് ശരി ആഹ് അപ്പ പിന്നെ ശരി
ഞാനക്ക പൊടിക്കക്ക് ആഹ് അത് എങ്കിശരി
ഉം